ഹലോ ഹലോ
ഹലോ
കേൾക്കാമോ
കേൾക്കാലോ
ആ മഴ തോർന്ന
ഇല്ല ചെറുതായിട്ട് പെയ്യുന്നുണ്ട്
ആ എന്തരു ഒരു സൗണ്ടര് ക്ഷീണം നേരത്തെ വിളിച്ചപ്പോ ഇ ക്ഷീണില്ലരുന്ന്
കൊഴപ്പില്ല
ഉം
എന്താ പിന്നാ അപ്പൊ ഈ മാസം അവസാനം ഞാൻ വരുവേ അങ്ങോട്ട്
ഈ മാസം അവസാനോ
ഓഹ്
ജൂൺ അവസാനം ഏഹ്
ഓ ജൂണസ് ഓ വരാൻ തീരുമാനി ഞാനൊ ഒരു കാര്യം പറയട്ടെ ഈ മുഹറത്തിൽ നിങ്ങൾക്ക് അവധിയൊന്നുല്ലേ
മുഹറന്ന് ഇരുപത്തിയഞ്ചാം തീയതിയാ
ഓഹ്
അന്ന്ല പ്പൊ അവധി ണ്ടായിരിക്കും അന്നിലപ്പ അവധിടയിരിക്കും. ലുസ് ന്തേ ങ്ങനെ വെച്ച്.? ഏഹ് ഹലോ പോയ? ഹലോ
മുഹറത്തിനാ?
ആ മുഹത്തിന് ചെലപ്പോ അവധി ണ്ടായിരിക്കും എന്ന്.
ഉം ഏഹ് അ മ്മടെ വെടിയ് ഓ ണ്ട് കഴിക്ക എറങ്യോ കേട്ടാ.?
ആഹ്
ഉച്ച കഴിഞ്ഞ് എറങ്ങാം അതായത് വെള്ളിയാഴ്ച ഉച്ച വരെ കഴിഞ് എറങ്ങിട്ട് അപ്പൊ ശനിയാഴ്ച നീ വീട്ടി കാണുവലാ?
അയിന് മുഹറ ഇരുപത്തി അഞ്ചാ തീയതിയല്ലേ?
ഓ ന് ഇരുപത്ത ആറാം തീതി വരാന്നാ പറഞ്ഞത്.
ആഹ് പിന്നെ മുഹറത്തിന് അവധിയാണോന്ന് ഓയ് ന്തിന്?
മുഹറത്തിന് അവധിയു ണ്ടോ ചോയിച്ചത്. മ് അങ്ങന അപ്പൊ ഇരുപത്ത ആറാം തീ ഉച്ചയ്ക്ക് ഉച്ച കഴിയുമ്പോ എറങ്ങാം ഉച്ചക്കകുമ്പോ എറങ്ങാം എന്നിട്ട് ഇരുപതെഴും ഇരുപത്തെട്ടും നിന്ന്ട്ട് ഇരുപതൊമ്പതിന് തിരിച്ച് വെരാം നീ ഇരുപത്തെഴ ഇരുപത്തോമ്പതിന് രാവിലെ പോവൂലെ മ്മള് കപ്പി കയിച്ച് മെല്ലെ എറങ്ങാം.
ഓഹ് ബസ്സില വരോ?
ഓഹ്
മ്.
ബെസ് ല വെരാ.
പിന്നെ ഏഹ് -
പിന്നെ?
എലി പനി
ഏഹ്?
പിന്നെന്താ, പിന്നെ ഇങ്ങനിരിക്കുന്നു.
എന്തര് കഴിച്ച് ജോലി ട്ടോ ജോലിയൊന്നും
ആഹ് ഇവിടെയും
അല്ല, ജോലിയോന്നുല്ലന്ന് ഞ്ഞം ജോലി ചെയ്ത്. ഞാൻ വയ്യാതായ ഞാൻ ഹോസ്പിറ്റലിൽ പോയിര്ന്ന്, ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ ഉള്ളു
ഓക്കെ, ഓക്കെ ഓഹ്, അപ്പൊ ഞാൻ വരാറാവുമ്പോ എനിക്കൊരൂ വേണ്ടാ, ശെരി
വരാറാവുമ്പോ നിനക്കൊരു
വേണ്ട. ഞാൻ തിരിച്ച് വരുമ്പോ എനിക്കൊരൂ വേണ്ടാ ഞാൻ പറയ, എന്റെല് പൈസയൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇവിടെ ചേട്ടായിയോട് ചോയ്ച്ചതുല്ല, അപ്പൊ ഞാൻ പൈസ ഒന്നും എന്റെ ലായില്ലെങ്കി ഞാൻ പറയാ എങ്കി ൽ ഒരു, ഒരു ടു ഹണ്ടർ റുപ്പീസ് ഞാൻ അയച്ചന്നാതി. തിരിച്ച് വരുമ്പോ മതി അങ്ങോട്ടേക്ക് വരാ ന്റെ യ്യ് കാണും മിക്ക്യവാറും
ഓഹ്
ഒക്കെ, തിരിച്ച് വരുമ്പോ തന്നാ മതി. ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ മാത്രം, ഓക്കെ.
നീ എന്തിനറ്റി ഇപ്പം ഈ മാസവസാനം നിക്കാം വരാന്ന് തീരുമാനിച്ച്
ഇല്ല അവള് നീയന്ന് വന്നിട്ട് ഓൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ എ എടക്കെടക്ക് പറയും അങ്ങ് വരാ, അങ്ങ് വരാ, അമ്മേടെ വീട്ടിൽ പോവാന്നാണ് പറയ്ന്നേ ഇപ്പോ
ഏഹ്
അപ്പഴെ ഞാൻ പറഞ്ഞ്, കൊണ്ടു പോവാന്ന് പറഞ്ഞ്
ഏഹ്
അപ്പഴ് പിന്നെ ഈ മാസം സിറ്റിയില് പോണം ന്ന് വിചാരിച്ചല്ലേ ആറാം തീയതി അപ്പഴും പിന്നെ പോവാൻ പറ്റീല്ല പൈസയൊന്നും ഇല്ലാത്തോണ്ട്. മാസം വന്നിട്ട് സിനിമയ്ക്ക് ഒക്കെ പോകണം ഒരു പ്ലാനുണ്ട്.
ആരുടെ കൂടെ?
പിള്ളേരൊക്കെ വിളിച്ച് സെറ്റാക്കണം
ഓഹ്, ഓഹ്
അങ്ങനെ നേരത്തെ ചോദിച്ചപ്പോ ഒർക്കൊക്കെയാണ് വേറെ ആരെലും വരുന്നെങ്കി
യാമിനേ കൊണ്ട് ഈ ബസ്സില് വരുന്നെ പാടല്ലേ?
യാമി ബെസ്സിലിരുന്നോളും. ഞാൻ ഒരുപാട് സാധങ്ങളൊന്നും കൊണ്ടുവരുന്നില്ല, അവൾക്ക്ടാനുള്ള രണ്ട് മൂന്ന് ജോടി ഡ്രസ്സും ഒര് ഒരു നാലഞ്ച് ജോടി ഡ്രസ്സും അതുപോല വേറെ എന്തോന്ന് ഒരുങ്ങാനുള്ള സാധനം മാത്രേ കൊണ്ട് വരുന്നൊള്ളൂ. എനി നിക്ക് വീട്ടിടാനൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല, അവിടെ ഉണ്ടല്ലോ
ആഹ്, വീട്ടീടാനിവിടൊക്കെ
ഒ ആഹ്, രണ്ട് ദിവസ്സുല്ലേ, രണ്ടു ദിവസല്ലേ പിന്നെ ഞാൻ ഇട്ടിട്ട് വരുന്ന ആ ഡ്രസ്സും അതെനിക്ക് തിരിച്ചിട്ടു കൊണ്ട് വരാല്ലോ, അവക്കും ഇട്ടൊണ്ട് വരുന്ന ഡ്രസ്സ് പിന്നെ തിരിച്ചിട്ടോണ്ട് വരാ, അപ്പൊ രണ്ടോസം നിന്നിട്ടിങ്ങനെ വരാന്ന് വിചാരിച്ച്. ഇപ്പൊ രണ്ടുസം അവ വന്ന് നിന്ന് ൽ പിന്നെ നമുക്കിടക്കിടക്ക് വരാം എങ്ങനെ
എന്നായിക്കുമി യാമീനെ കൊണ്ട് ഒറ്റക്ക് മേനേജയ്യാൻ പറ്റോ?
ഓഹ്, അവള് ബസ്സിൽ കയറി കഴിഞ്ഞാ കൊഴപ്പൊന്നുല്ല.
ഉം, അല്ല അന്നേനത്ത് റോട്ടിൽ കൊണ്ട് പോവാൻ നേരത്ത് പാടായിരുന്നു
ആഹ്
പിന്നെ മഴയാണോ അതൊണ്ട് ശ്രദ്ധിച്ചൊക്കെ വരണം കൊടയും വടിയും പിന്നെ ബാഗും എല്ലാം കൂടെട്ട് നടപ്പാവുന്ന കാര്യല്ലേ ഏ
വാട്ടർ ബോട്ടിലും കുടയെല്ലാം നഴ്സറി കൊണ്ടുപോവും
ഉണ്ടോ ആഹ് അവിടെ ജഴ്സറി പോവാതെ എങ്ങനെ നിക്കും രണ്ട മൂന്ന് ദിവസം
രണ്ടു ദിവസം രണ്ടു ദിവസല്ലേ നിക്കും മണി ഞായറാഴ്ച ഞാൻ കാണൂലോ അപ്പൊ നീ നീ ഉണ്ടല്ലോ അവിടാ എന്നിട്ട് തിങ്കളാഴ്ച ഞാൻ നമ്മളിങ്ങ് വരുവല്ലോ ശനിയാഴ്ചയാണ് ടൂഷനൊക്കെ പോവും അപ്പൊ ഞാൻ കാണും ഇത്ത കാണും അങ്ങനെ
ഏഹ്
അങ്ങനെ വിചാരിക്കണം
എന്നിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് വരുമ്പോ നമു എല്ലാവർക്കും ഇങ്ങോട്ടും പോവാാം വർഷയെ കൂടെ ഒക്കെ സെറ്റ് ചെയ്ത് സിറ്റിയിലൊക്കെ ഒന്ന് പോവാം സിറ്റിൽ പോയി വരാനുള്ള സമയമുണ്ട് പിന്നെ
വർഷ അവിടെ തന്നെ കടക്കല്ലേ
അതിന്നെ ആ ശരിയാ അവള അവിടെ നിന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോയാ മതിയായിരുന്നുല്ലേ ബ
ആഹ വധി
പിന്നെ സിറ്റിൽ പോകാൻ കുറച്ച് പൈസ വേണം അതാ ഇതാകുമ്പോ ഞാൻ പൈസ ഇല്ലന്ന് പറഞ്ഞാലും പിള്ളേരോടെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ മീൻസ് ഇത് സിനിമക്ക് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ അവരെ എടുത്തൊക്കെ തരുവേ
ഏ
അപ്പ അതുകൊണ്ട് അത് സീനല്ല ഇപ്പ നമ്മള് പോകുമ്പോ നമുക്ക് കൊറ കുറച്ച് പൈസ കരുതയേ പറ്റുള്ളൂ ഫുഡിനുംക്കെ
ഉം
അപ്പ അതുകൊണ്ട് അത് പൈസ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഓണം കഴിയുമ്പോ പോവാം
ഉം ഞാനാണെങ്കി ഇവിടെ പത്മനാഭ വെക്കേഷൻ വിചാരിച്ചിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണോന്ന് അവിടുന്ന് അവളെ വിളിച്ച കഴിഞ്ഞഞ് അവള് വരൂല്ലേ
ഓ അഞ്ചു പോണ എന്നെ വിളിിച്ച എന്നെ വിളിിച്ച അഞ്ചു പോണ എന്നെ വിളിച്
ഏ
ആ പിന്നെ ഞാൻ വിചാരിച്ച വേണ്ട നമുക്ക് ഒരുമിച്ച് പോവാ എെങ്കി ഞാ എന്ന് പോണ
അല്ല അല്ല ഞാൻ വെക്കേഷന് പോണംന്ന് വിചാരിച്ചു നടപടി ആവാ ഇനിയിപ്പോ അടുത്തൊന്നും നടക്കുംന്ന് തോന്നുന്നില്ല
ആഹ
ഞാൻ വിചാരിച്ച ഇതാവുമ്പ അവക്കകുമ്പോ അറിയല്ലോടുത്തെ അ്ബാനരുോട്ടത് ചെന്നുകഴിഞ്ഞാൽ അവൾ അവിടെ ഉണ്ട് അപ്പൊ അങ്ങനെ പോവാന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു പക്ഷെ അതിനുള്ള ഭാഗ്യമില്ല എന്നതാണ് നാം അഭിമാനിക്കുന്നത്
അതെ അതെ
ഏ
അതെ അതെ
ഉം
പിന്നെന്താ
പിന്നെന്താ
പിന്നെ എങ്ങനെ ഇരിക്കണ്
ഞാനുംങ്ങന ഇരിക്കുന്നുന്ന് വച്ച ഇഷ്ടംപോലെ എഴുതാ കിടക്കുന്നു ഏതാന്ന് വെച്ച കഴിഞ്ഞാൽ കുട്ട കണങ്ങിനുണ്ട് പൂവാ. കാരണം അതാണെങ്ക എ അങ്ങനെ കൊറ എന്താന്നക്ക
ഓക്കെ ഓക്കെ
എന്താ ചെയ്യണോന്ന്ൊരു പീടിത്തല്ല മൊത്തം കാ ഇരുുന്ന എഴുതണംന്ന് വെച്ച കഴിഞ്ഞഞ് ഞാൻ എഴുതാാനുള്ളതൊക്കെ എടുത്ത വെച്ച കൊണ്ടൊക്കെ തന്നെ ഇരിക്കുന്നത്
എന്താണ്
പിന്നൊന്നും ഇല്ല കുറെ ഉണ്ട് ഇന്നാണെങ്കിൽ ഇന്നത്തെ ആണെങ്കി മാത്സിന്റെ ക്ലാസ് ആയിരുന്നു കഴിഞ്ഞ ബുധനാഴ്ചയാണ് അ പോയി അന്ന് മാമനെ കൊണ്ടന്ന ആശുത്രി അല്ല അവി അങ്ങോട്ടന്നണ്ട് പോയില്ല അത് എവിട ആരുടെ
അപ്പിമാവൻ്റെ അമ്മാ മേരൊക്കെ
അയ്യ അവരുടെ ആാര്യൊന്നും അറിഞ്ഞില്ല ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല വിളി അമ്മമ്മാമ്മ ഇങ്ങ് വീട്ടിൽ വന്ന് വീട്ടിലുണ്ട് അവരെ കൊണ്ട് വയ്യ എന്നൊക്കെ പറയുന്നു കേട്ടു ഒറ്റക്ക് കിന്നെ ഒന്നും പറ്റ്ണില്ല വയ്യ എന്നൊക്കെ പറയുന്ന കേട്ടു
ഓ നമുക്ക് പറ്റുങ്കി അങ്ങോട്ട് പോവാവമ്മേ ഞാൻ വന്നിട്ട് ശനിയാഴ്ച്ച നീ ശനിയാഴ്ചയും കൂടെ നീ ലീവ് എടുക്കുവെങ്കി നമുക്കൊന്ന് അവര് പോയി കാണായിര്ന്ന് ബസിന് പോയി വരാല്ലോ ല്ലെ നീ നോക്ക്
നോക്കാ നോക്കാം എന്നാ വരുമ്പോഴല്ലേ അന്നേരം നോക്കാം
ഉ കെ ഉ പിന്നെ ശെരിയെന്നാ ഇ ടെട്ത്ത മഴ ഓ ചോറ് ഞാൻ മാത്ര ഉള്ളു ഞാൻ മാത്രമേ ഉള്ളൂ ഇവി പേ ഞാൻ മാത്രല്ലേ ഉള്ളൂ എനിക് നിപ്പോ ചോറോന്നു വേണ്ട
ഉം
ഞാ മീൻ ചോറൊന്നും കഴിക്കൂല്ല കാപ്പി യിക്കാണ് ഇഷ്ടം പിന്നെ എനിക്ക് വേണ്ടിട്ട് മാത്രം എന്തിനാണ് ചോറ് വെക്കുന്നത്
ഇവിടെ നല്ല വേണം ഒരു നല്ല കാറ്റുംണ്ട് നല്ല മഴയും വരുന്നുണ്ട് ഓക്കേ എന്നാ ശരി
ഓക്കെ സി യൂ
സീ യൂ ബൈ ബൈ
ബൈ